മ്മോ കേക്കാമ്മോ നിനക്ക്
കേക്കാം കേക്കാം
എന്തൊട്ക്ക്ന്ന് വയർ കെടക്ക്ന്നു വയറ് വേനൊക്കെ മാറിയോ
ഇല്ല അഹ് ഭയങ്കര ന ടു വേദന എനിക്ക്ന്ന് ഉം ഉം
ഉം അന് ഏ പിന്നെ എന്തുവാര്ന്ന് നാളെയാ അവ്ട്ത്തെ മറ്റേ വെര് ഫിക്കേഷൻ കേട്ടോ ഞാൻ വരും അപ്പം എന്റെ കൂടെ വരാന്ന് പറഞ്ഞോര് ചേച്ചിയുണ്ടല്ലോ പുള്ളിക്കാരി ചെലപ്പം കാണും ചെലപ്പം കാണത്തില്ല ഇല്ലെന്നുണ്ടെങ്കി ഞാൻ വിളിച്ചാ അങ്ങോട്ട് എറങ്ങി വെരോ
ആഹ് വെരും വെരും ആഹ് വരാം
നിങ്ങടെ വീടിനട്ത്തല്ലേ ഞാൻ എന്തായാലും പറയാം കേട്ടോ വൈകീട്ട് ആഹ് ആഹ് ഉം
ഇന്ന സ്ഥലത്ത് വെച്ച്ന്നാണോ
ആഹ് ആന്ന് ആന്ന് അത് അവര് ഇട്ടേക്കുന്നാ ആ ഫോമിനകത്ത് എഴ്തിയിട്ടുണ്ട് ഇന്ന സ്ഥലത്താണ് ഇത് നടക്ക്ന്നത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്നൊക്കെ അയിനകത്ത് കൊട്ത്തിട്ട്ണ്ട് രാവിലെ പത്തര മുതല് ആഹ് അതമ്മ ക്ക് അറിയാൻ പറ്റത്തില്ല കാറ്റഗറി വണ്ണ്ക്കാർക്കെല്ലാം ഒരു ദെവസം അങ്ങനായിട്ടാ കൊടുത്തിരിക്ക്ന്നേ
ഉം ഉം ഇക്ക് പുൊറത്തിറങ്ങിട്ടാ എന്തോ മേലൊക്കെങ്ങ് ചൊറിയ്ന്ന്
ഉം എന്തുവെ ഇന്ന്
ആഹ് പിന്നെ ക ആഹ് ഇന്ന് വേടിച്ച് മറ്റേ നെത്തോലി നെ ആഹ് പോയിട്ട് എന്തോ ആയി കണ്ണിന്റെ
ഉം പോയിട്ട് കാണിച്ച് കാണിച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞു കണ്ണില് ഇങ്ങനെ പഴുപ്പൊക്കെ വന്നടയോന്നൊക്കെ ചോയിച്ച് അപ്പം ഞാൻ പറഞ്ഞ് രാവിലെ ഒറങ്ങി എഴുന്നേക്കാൻ നേരത്ത് അങ്ങനെ ഉണ്ട് പിന്നെ ഇന്ന് ഇന്ന് രാവിലെ ആയപ്പത്തേനു മറ്റേ കണ്ണിലോട്ടും കൂടി ആയി കേട്ടോ അങ് ചൊമപ്പ് പോലെ വന്ന് പക്ഷെ കൊറച്ച് കഴിഞ്ഞപ്പോ ആ ചുമപ്പങ് മാറി ആഹ് രാവിലെ ആയപ്പോഴത്തിന് ഭയങ്കര ചൊമപ്പായി മറ്റേ കണ്ണെല്ലാം നല്ല ചോമപ്പായി വരാത്ത കണ്ണിലും കൂടെ ചുമപ്പായി പക്ഷെ കൊറേ കഴിഞ്ഞപ്പോഴത്തേനും ആ വരാതെ നിക്ക്ന്ന കണ്ണിലുള്ളത് കൊറച്ചങ്ങ് മാറി ഏ അങ്ങനെ പോയി കാണിച്ച് ഇത് ചെങ്ങണ്ണാണന്ന് ആഹ് കൂടെ അമ് മ്മ ഉണ്ടായിർന്ന്
ഉം ആഹ്
ചെങ്ങണ്ണ് ചെങ്ങണ്ണിന്റെ ഇതാ തൊടക്കവാ എന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള തുള്ളിമരുന്ന് തന്ന് മൂന്ന് തുള്ളിമരുന്നുണ്ട് ഒരു തുള്ളി വെച്ചിട്ട് മൂന്ന് നേരം ഒഴിക്കണം അതാന്നെങ്കി ഒര് ആദ്യാത്തെ തുള്ളി മര്ന്ന് ഒരു നേരം ഒഴിച്ചിട്ട് പിന്നെ അതൊര് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മ
ന്നെ
ആഹ് പേടിക്കണ്ട വരത്തില്ല
തൊടക്കായൊണ്ട് കൊഴപ്പല്ല
ഉം അങ്ങനെ വരത്തില്ല ഞാനന്ന് പറഞ്ഞില്ലേയിരുന്നോ ഇങ്ങനെ എന്തുവാ ഇത് എന്താന്ന് ഞാൻ എന്റെട്ത്ത് ചോയിച്ച് എന്നാ എന്ന് മുതലാ ഇത് വന്നേന്നൊ ഒക്കെ ചോയിച്ച് ഞാൻ പറഞ്ഞ എനിക്കിങ്ങനെ
നേരത്തെ അന്ന് അന്ന് കാണിച്ചതൊക്കെ പറയാനുണ്ട് ഡോക്ടറെനെ ഇങ്ങനെ കാണിച്ചതാ
അത് കണ്ണില് കൺകുരുവായിരുന്നു അപ്പൊ ഇവര് ഈ മരുന്ന് തന്നിട്ട് എൻന്റെ അടുത്ത് പറഞ്ഞ് ഇത് ഒരാഴ്ചത്തെക്കള്ള മരുന്നന്ന് പറഞ്ഞ അ എന്നിട്ട് ഒരാഴ്ച കഴിയപ്പോൾ ഒന്നും കൂടെ വരണമെന്ന് പറഞ്ഞു വരാതിരിക്കല് വരണം അപ്പം എന്തുവാ ഡോസ് കുറച്ചള്ള മരുന്ന്തരൂന്ന് അല്ലെങ്കിൽ വരാതിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെയും വരൂന്ന്
ഉം
കഴിഞ്ഞ വട്ടം പോയപ്പോഴും അവരാ ഇപ്പം ഞാൻ മരുന്ന് ഒഴിച്ചതില്ലേള്ളൂ കൊറവൊന്നും ആയിട്ട് തോന്നുന്നില്ല ഒരു പതിനൊന്ന് പതിനൊന്നരക്കെആയപ്പോഴ ഇവിടെ വന്നത് മരുന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ
രാവിലെ പോയോ അപ്പൊ
ആ രാവിലെയോ പത്തു പത്തര എപ്പോഴത്തേനു പോയിവിടുന്ന് ഇറങ്ങി പിന്നെ ഇനി വൈകിട്ട് ഒഴിച്ച നാളെയൊക്കെ ഒഴിക്കപ്പോഴേ എന്തുവാ എങ്ങനാന്നന്ന് അറിയത്തുള്ളൂ വൈകിട്ടൊക്കെ ആവുമ്പോഴത്തേന അങ്ങ് മാറുംഅയിരിക്കും മരുന്ന് ഒഴിക്കുന്നൊണ്ടേ
ഉം നാളെ അപ്പ അമ്മ വരുവോ അങ്ങോട്ട്
നാളെ അമ്മയും കൊണ്ടും പോണം ആശുപത്രി പോണം. പത്തര മുതല മെറ്റെടുത്ത് എന്തു വണന്ന് എനക്ക് ഒന്ന് ഞാൻ തീരുമാനിച്ചില്ല എന്തോന്ന് വെച്ചാ പറയാ അച്ഛന് വീട്ടിന്റെ അടുത്ത് ഇ ജോലി അപ്പം വീട്ടിലേക്ക് വരണമെന്നണ്ട് ങ്കിൽ എങ്ങനെ ഒന്നും അറിയ വയ്യ
ഉം
അവിടെ ചിലപ്പോം വേറെ ശരിക്കും പിള്ളോരൊക്കെ കാണുമായിരിക്കും
ഉം
എല്ലാരും എന്ത് വീട്ടില്
എല്ലാരും ഇവിടോക്കെ തന്നെ ഉണ്ടോ ഓരോ ജോലിയിലൊക്കെ ഞാൻ പറഞ്ഞ ആന്റി ഉണ്ടെന്ന ആന്റി ശനിയാഴ്ച പോവും.
ഡ്രസ്സ ഒക്കെ ഇട്ട് നോക്കിയായിരുന്നോ ആൻ്റി
ആഹ ഓക്കെ കൊള്ളാന്ന് പറഞ്ഞഞ് പിന്നെ മറ്റേത് എനിക്ക് തരാന്ന് പറ പറ ഞാൻ വേണ്ടന്ന് പറഞ്ഞ അങ്ങനത്തെ ഒന്നും വിടുത്തില്ലല്ലോ
ആ അത് രണ്ടും കൂടെ എന്തായാലും അവർക്ക് വേണ്ടി വാങ്ങിച്ചതില്ലയോ
ആഹ് ഞാ കൊട്ത്ത് ഞാ പറഞ്ഞ് ഇന്ക്ക് വേണ്ടാ പറ
മറ്റേ പാന്റ് ആ ടോപ്പിന്റൂടെ ഇട്ട് നോക്ക്യോ?
ആഹ് പാൻ്റില്ലെന്ന് എന്റെയോ വെള്ളയോ?
ആഹ് ആഹ്.
ആഹ് ആഹ് ഇട്ട് നോക്കി കൊള്ളാം.
ഉ
എനിക്ക് തോന്നുന്നു അതിന്റോട് കൊറച്ച് ലൂസ് ആയിട്ടുള്ളതാ അയ് ക്കും തോന്ന് കൊള്ളാവുന്നേനേ മറ്റേ പലാസ പാൻ്റൊക്കെയ്ല്ലേ
അതാ ഞാൻ പറഞ്ഞേ ആ ടോപ്പിനതേ ചേരത്തൊള്ള് എല്ലാത്തതെടപ്പം വണ്ണം ഇല്ലാത്തതു മാതിരി തോന്നേയ് ചെയ്യും ഒരുമാതിരി
പക്ഷെ ഞാ എടുക്കാഞ്ഞേന്ന് വെച്ചാല് അയ്ന്റെ കൂടെ വേറെ പാന്റും കൂടി ഇടണ്ടേന്ന് കര്തിയിട്ടാ ഞാനത് എട്
അത് ഞാന് വേറെ അടീല് പാന്റ്ട്ന്നത് ചന്ദന കളറും വേറെ പുള്ളി പാൻ്റൊക്കെ ഇടുന്നത് ആ മെറ്റേനെ നല്ല കട്ടിയൊള്ളോണ്ട് തെളിഞ്ഞ് കാണത്തില്ലേ ഈ റോസ് അങ്ങനത്തെ വേറെ നീല കളറൊക്കെള്ള പാൻ്റൊക്കെ ഇടാതിര്ന്നാ മതി.
ആഹ് ആഹ്
ഉം ഉം പിന്ന
പിന്നെ വേറെ എന്തോണ്ട് ഫുഡൊക്കെ കഴിച്ചോ?
ഓഹ് ഫുഡ് കഴിച്ചിന്ന് നല്ല കറിയായോണ്ട് കഴി രണ്ട് വട്ടം ട്ട് കൊട്ത്ത് കഴിച്ച്
ഉഫ് എന്തോ വേണം എനിക്കൊന്നും കിട്ടീലാ
ഉം പിന്നേം പിന്നേയങ്ങ് കഴിക്കാൻ തോന്നുവായിര്ന്നങ്ങ്
ആരാണ്ടാക്ക്യേ അമ്മയാണോ ഒണ്ടാക്ക്യേ അതുകൊണ്ടായ്രിക്കും
നല്ല നല്ല ഫുഡ്ഡായിര്ന്ന് മറ്റേ ചുണ്ടെയ്ക്ക അറിയാമോ?
ഇല്ല ഇതൊക്കെ എന്ത് സാധ്നം?
ഈ കാട്ടിലൊക്കെ കിളിക്ക്ന്ന ചെലര്ടൊക്കെ വീട്ട്ലും കാണും അത് ചെറ്യൊര് ആഹ് കാ പോലിരിക്ക്ന്നെ കോവെക്കെയെല്ല ചുണ്ടയ്ക്ക ചുണ്ടയ്ക്ക
ഏഹ് ഇൻക്കറിയാൻ മേല എന്തോ എലയോ വല്ലോ ആണോ അതോ
എലയല്ല ഒരു ഏഹ് കായത് ചെറിയൊരു കാ റൗണ്ടിലിര്ക്ക്ന്നത് അത് ഞാൻ ഫോട്ടോ എടുത്ത് ഇനി കാണിക്കാ നല്ല തീയിലും വെക്കാം തോരനൊക്കെ വെക്ക അപ്പ അതും ചക്കക്കുരു എല്ലാം കൂടെ ഇട്ടിട്ട് തോരൻ വെച്ചാ അടിപൊളി ടേസ്റ്റായിര്ന്ന് പിന്നെ മീൻ വറ്ത്തത് മീൻ കറി അങ്ങനെ പിന്നെ ഇന്നലെ വൈകീട്ട് ഏ ചക്ക ആഹ് ചക്ക എടുത്തോണ്ട് വന്ന് അങ്ങെനമ്മ ച ക്കെ ഉയിച്ചത് വെച്ചാര്ന്ന് പിന്നെ ചക്ക എരിശോരി വെച്ച്
ഉഫ് വേറെന്തോ വേണം
അതൊക്കെ ഇന്നലെത്തെയാ ഇന്നലെയാ ചക്കേ വേവിച്ചെതും ചക്കേ എഴുശോരി ഒക്കെ വെ ച്ചത്
ഇന്നും ഞാ മോര്ണ്ടാക്കി എന്റെ മോരിവ്ടെ എല്ലാർക്കും ഭയങ്കെര ഇഷ്ടവാ ആഹ് മോര് മോരൊണ്ടാക്കി പിന്നെ എനിക്ക് വെശന്നോണ്ട് ഞാൻ മോരും കൂട്ടി മാത്രേ തിന്നോള്ളൂ പിന്നെ ഏഹ് ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പഴാ ഇവടെ മീനൊക്കെ സെറ്റായത് പിന്നെ എനിക്ക് കഴിക്കാനൊള്ളൊരു മൂഡ് വന്നില്ലാ
ഉം എന്ത് മീൻ വാങ്ങിച്ച്?
ഇവെടെ മറ്റേ നെത്തോലിയും പിന്നൊരു ച്ച് ച്ചിരി വല്ല്യൊരു പരന്നൊരു മീ മീനുണ്ടല്ലോ എനിക്ക് പേരറിയാം വെയ്യാ
ക്ക്ന്നാവോലി
ആവാേലി അയ്ന്റെടെ കൊറച്ച് നമ്മുടെ ഈ ഇച്ചിരി മുടുത്ത ഒരു മീനുണ്ടല്ലോ
അറിയാം വയ്യ അയ്ലെ എങ്ങാണും ആന്നോ? കണ്ണും കുഴിയാളയോ?
അയ്ലയെന്നാ എന്തോ ഇങ്ങനെ കട്ട് കട്ടാക്കി കഴിക്കുന്നെരു സെയ്സ് മീനുണ്ടല്ലോ ആഹ് എന്തോ എന്തോ ആഹ് എന്തേലു ആവട്ടേ ഉം പിന്നെ വേറെ മഴയെക്കെ ഇണ്ടോ?
ഓഹ് ഇന്ന് രാവിലെ കൊറ്ച്ച് മഴ പെയ്ത് അങ്ങനെ ആഹ് അത് ഞങ്ങളങ്ങോട്ട് പോയ സമയത്ത് ന്നായിര്ന്ന് പെയ്തെത് കേട്ടോ തിരിച്ച് ഞങ്ങള് പ്രിയദർശിനിലാ വന്നത്
ഓഹ്
പോവായിരുന്നവര്
ഓഫ് ആഹ് നറയെ ആളായിര്ന്നായിരിക്കുവല്ലോ
ഇല്ല ആ സമയത്ത് വല്യ ആളില്ലായിട്ട്ന്ന്
ഉ
ആ സമയത്ത് വല്യ തെരക്കൊന്നുല്ലായിര്ന്ന് വേറെ ആ ഫ്രണ്ടില് വേറൊരിതു ണ്ടായിരുന്നട്ടോ അതിനെ പൊട്ടിക്കാൻ വേണ്ടിട്ടാ പുള്ളി നല്ല സ്പീഡില് പോയെ ഉം അപ്പൊ ആന്റി ആന്റിയെ കൊണ്ടാക്കാൻ നിങ്ങള് പോവ്വോ അതോ? അവരുടെ വീട്ടിന്നാരെങ്കിലും വരോ?
ആ ആന്റീടെ ഹസ്ബൻഡ് ഇവിടെ വരും. അപ്പം പുള്ളി വന്നിട്ട് കൊണ്ടുപോവും. ഒരു വൈകീട്ടേക്ക് പോവത്തോള്ളൂഡീ. ഒരു അഞ്ച് മണിയൊക്കെ ആവുമ്പത്തേനിവിടെ വരും ഇവിടെ വന്നാ അങ്ങനെയങ്ങ് പോവും. പിന്നെ ആൻ പിന്നെ പറഞ്ഞാലാന്റിക്ക് എന്തുവാ കൊറച്ച് സമയം വേറെ വേറെ തോന്നും, കൊറച്ച് സമയം - പിന്നെ പലതും അങ്ങ് തോന്നും. ഇവിടെ നിക്കണോന്നു ഉണ്ടേ ആഹ്‌ പോണോനു ഉണ്ട് അങ്ങനെ ഒരിതാ
ആഹ്‌
പിന്നെ പോന്നെങ്കി പോട്ടേന്ന് വിചാരിച്ച്.
ഉം ഉം ഉം ഇവിടാണെങ്കി കാര്യൊക്കെ പറഞ്ഞിരിക്കാൻ ആളൊക്കെ ഉണ്ടല്ലോ? സമയം പോകുന്ന അറിയത്തില്ലന്ന് വെച്ചിട്ടായിരിക്കും.
നമ്മക്ക് ബുദ്ധിമുട്ടൊന്നും
ആഹ്‌ അതൊന്ന് ശരിയാ കൊറെ ദെവസം നിന്ന് കയ്യപ്പം എത്രയായാലും ഉം എത്ര ബന്ധുക്കാരാണന്ന പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ട് കാണുവല്ലോ?
ആഹ് അതൊക്കെ കൊണ്ട് പിന്നെ മോൾടെ അടുത്ത് പോയി നിക്കണങ്ങ് എന്തുവാ ചെന്നൈയില് പോയി നിക്കണവെന്നുണ്ട്
ഉം ഉം പിന്നെ വേറെ എന്താ എന്നാ പിന്നെ ശരി നാളെ വിളിക്കാം, നാളെ വിളിക്കാം ശരി ശരി ശരി